ശരി
ആ കൈഞ്ഞ എന്താ പിന്നെ കറി ഇക്കെ കൊടുക്കാനായില്ലേ ഫുഡ്
ഹലോ
ആ മക്കക്ക് കൊടുക്കാനായില്ലേ
ഇല്ലില്ല കുറച്ചും കൂടെ കഴിയും കുറച്ചും കൂടെ കഴിയും
ആ
സിനിമയൊക്കെ കണ്ടോ ഒരു പ ന്ന് മണിയാവ ഒറങ്ങാൻ
ഏഹ്
ദൃശ്യപ്രിയ ഇത്ത കണ്ടോ
ഏ
ദൃശ്യൻ ട്രീ ഒക്കെ കണ്ടോ
ഇല്ലല്ല സിനിമ അങ്ങനെ കാണലില്ല
കാണാറില്ലല്ലേ
ഉം ചെറുപ്പത്തിലൊ കണ്ടന്നല്ലാണ്ട് ഇപ്പൊ കാണലില്ല
ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ
ഇപ്പ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല എപ്പ ആടെ എന്താ ഏതൊന്നും അറിയില്ല ആഹ സീരരല്ല ത ഇല്ല സിരിലൊന്നുമല്ല ഉ ഫോണില് കാണാനള്ള
ടിവി ടിവിൽൊന്നും കാണാറില്ലേ
ഇല്ല ഇല്ല
അ ഫോൺ എന്തായ
ആ അതില് ഞാാന് അങ്ങനത്തൊന്നും കാണലില്ല സീരിയലൊന്നും കാണലില്ല ഫേസ് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഒന്ന് നോക്കന്നല്ലാണ്ട് അല്ലാണ്ടന്നും നോക്കുന്നില്ല ഉ മോള് പിന്നെ യൂട്യൂബ് ചാനലേ
ഉണ്ടോ യൂട്യൂബ് ചാനൽ ഉണ്ടോ
അത് കാണും ഇപ്പൊ ടി വില്
ആഹ ആഹ ആഹ കൊസിറ്റയക്ക
അങ്ങനെ കാണും അപ്പ ടി വി കണ്ടത്തിരക്കന്നെയായിരുന്നു ഇൊ കഞ്ഞ അണ്ട്
ആ സ്ൂക്കെ പററണ്ടോ
നാല് വയസ്സാണ് കുറുകാൻ പഠിക്കാനാ പോണത് ഉ സ്കൂൾക്ക് ഇനിയിപ്പോൊ ഇത് ഒരു വർഷം കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നീ നീ എൽ കെ ജി പോവാതെ ഒന്നാം ക്ലാസ്സിില് ചേർത്തണം
ആ
ഉ ഉം
കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ
കൃഷി ഭർത്താവ് ചെയ്യാറുണ്ട് അയിനി ഇങ്ങനെ ചെപ്പം ഇങ്ങനെ ചെല്പ്പൊക്കെ ചെയ്തൊടുക്കും അല്ലാണ്ട് ഇല്ല ഞാൻ ചെയ്ത ഇണ്ടാവണില്ല
ആ ആ
ആൺ ആൺപൂക്കള എന്താ പെൺപൂക്കള ഉണ്ടാവുള്ളൂ അപ്പരും ഇതാണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു ല്ല മുളക്ു വച്ചിട്ടിട്ട് കഴച്ചിട്ടുണ്ട് ഉം
ഏത് കാന്താരിയാണോ
അ അല്ല ഈ പഞ്ചായത്ത് നിന്ന് പച്ചമുളകിന്റെ തൈകി ട്ടീന്ന
ആ ആ ആ
പച്ചമുളക് തക്കാളി വൈതനങ്ങ
തക്കാളിയൊക്കെ ഉണ്ടാവും
തക്കാളി മൂന്നെണ്ണം ഉണ്ടായത് മൂന്നും കേട നിക്കണം എന്താ അറിയില്ല കോഴിക്കളേ കോഴി തിന്നണ കൊണ്ട് തയ്യൊന്നും വല്ലാതെ ഉണ്ടാവണില്ല ഉ കോഴി നമ്മളത് ആ അത് രണ്ട് കുട്ടി തള്ളി രണ്ട് രണ്ട് കുട്ടികള ഉള്ളൂ പക്ഷെ പുറത്തുന്നൊക്കെ വന്നിട്ടേ ഉ ആ മുപ്പം മുട്ട ഇഴുന്നില്ല കുട്ടികളന്റെ കൊറച്ച്ു വലുതയിക്കണിഞ് അപ്പ ഇല്ല
ആ
ഉം അറ്റ മുട്ടല്ലൊക്കെ ഉണ്ട് കുഴപ്പൊന്നുമില്ല
ഒരു ദിവസം എത്ര മൊട്ട കിട്ടും
എന്താ കോ യിക്കോളല്ലേ അപ്പാ രണ്ട മുുട്ട
ആ ആ
ഉം
ഇവിടെന്ന് വെച്ചാൽ ക്ക് കടുണ്ട് അപ്പൊ അപ്പറം ഇട്ട കട്ടിന്ന് കോഴികളുടെ നാടൻമൊട്ട കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ അതാണ് കടയി ൽ
ആനട് ന്മുട്ട
നാടൻ മുട്ട അത് പിന്നയിപ്പം ചൂടുള്ള സമയത്ത് മുട്ട ഇങ്ങനെ തിരിക്കൂല്ലല്ല പ ം ചീത്തയാവും
ആആ കുഞ്ചിക കുഞ്ചി കലങ്ങും അപ്പൊ പറ്റൂല
ഉ
പിന്നെ ഉണ്ടായി കിട്ടിയാലും കുട്ടി അത് ഉണ്ടാവില്ലേ നമ്മള് വിരിഞ്ഞ് റെഡി ആയാലും നല്ല കീരിയോ അല്ലെങ്കിൽ വല്ല വേറെ ജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ തിന്നു കാണും ആ ആദ്യ ഉണ്ടയേനെ ആ
ആ ഒരു രീതിൽ കാണുമ്പോ നല്ല ഭംഗി പക്ഷെ തീരെ ന്നും പിടി ക്കാതെ നോ ക്കണം
ഉം അതല്ല ആദ്യം ഉണ്ടന്നൊ ഒരു താവള താവള കോയിനെ തിന്ന തവള ഇവിടെ മീന്റെതില് വലിയൊരു തവള ഉണ്ടായിരുന്നയാ അപ്പൊ താ കോയിനെ വീടും പിന്നെ കുട്ടിനെ കാണില്ല അങ്ങനെ ഒരു ദിവസം പിന്നെ ശരിക്ക് കണ്ടപ്പളാണ് മനസ്സിലായത് തവളയേണ് ഇത് കടിച്ചണ് പിന്നെ ആ തവളനെ കൊന്നു അല്ലാണ്ട് എന്തെ കുട്ടികളെ ഫുള്ള് തിന്ന് വ ഉം അങ്ങനെയാണ് തവള അത്രയും വലിയ തവള ഉണ്ടന്നേ മനസ്സിലായെ കൂടൊക്കെ വലുതന്നെയാണ് കൂ ട്ടീന്ന് ഇറങ്ങിട്ട് നമ്മള് പുറത്തു വിടൂലേ ആ സമയത്ത് രണ്ട് കൂടുണ്ട് കൂടൊക്കെ മരത്തിന്റെ കൂടും മണ്ണിന്റെ കൂടും രണ്ടുംണ്ട്
ആഹ് ആ
പക്ഷേ ഇത് മുറ്റത്തൊക്ക നമ്മള് എറക്കി കഴിഞ്ഞ
പട്ടിയൊക്കെ വരാറുണ്ടോ
ഇല്യ ഇവിടെ നായ ഒന്നുണ്ട് അതുകൊണ്ട് വരാറില്ല പിന്നെ മതിലും ഗേറ്റ് ഒക്കെ ഇണ്ടായതുകൊണ്ട് റിക്കി
ആ ഇവിടെ ഒരെണ്ണമുണ്ട് പക്ഷെ ഭയങ്കര കൊരയാ ലക്കി എന്ന പേര് ഇപ്പൊ ഞങ്ങളടെ ക ക ഇടെ ഉണ്ടായണ്ട് ആൾക്കാരൊക്കെ ഇരുന്നു ഭയങ്കര കുരായ അപ്പൊ എങ്ങനെ പറഞ്ഞു അത് അതിനെ കൊടുക്ക് പിന്നെ നമ്മടെ കച്ചവടം ഇല്ലാതാവും അങ്ങനെയുള്ള ഒരു രീതിയില പ്രശ്നം
ആൾക്കാര് വരൂല
ആൾക്കാര് വരൂല
പേടിയാണ് ആ പേടിയാണ് കാരണം അവരെ ചുമയെ നല്ല സൗണ്ടല്ലേ ഉം ഉം നല്ലതാണ് നായണ്ടാവണ ഞമ്മക്ക് ധൈര്യത്തില് ആരെങ്കിലും അറിയാത്ത ആൾ
നായെ അകത്താണോ ഇടറു കൂട്ടിലിടുവോ
കൂട്ടിലാണ് രാത്രി പൊറത്ത് വിടുന്ന മുറ്റത്ത്
പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ വരുത്തില്ല നമ്മൾ ഓട്ടിച്ചിട്ട് പിടിക്കണം
ഏ അങ്ങനെന്നുല്ല
ആ
അപ്പ വരും അങ്ങനത്തെ പ്രശ് ങ്ങളൊന്നുമില്ല ചങ്ങലേന്ന് വിട്ടാലോ ഉം ഉം പിന്നെ കുരുത്തക്കേടുകൾ കാട്ടും ചെലപ്പളേ വണ്ടിന്റെ ടയർമ മുത്രയ്ക്ക അങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടും
ആ അതെ അതെ വീ
ഉം ഉം വീട്ടിന് അകത്ത് കേറൂല അകത്ത്ക്ക് കയറ്റല് ഇല്ല ഉം ഉം ഓറ തന്നെ ഓരോ വികൃതി കാട്ടും മുറ്റത്ത് മൂത്രഴിക്കൊക്കെ ചെയ്യും അപ്പൊ ചെലപ്പോ നമ്മക്ക് ഏ ഇല്ല ഇല്ല ഭർത്താവ് വന്നിട്ടില്ല വന്നിട്ട് ഒമ്പതര ഒമ്പതര പത്തുമണിയൊക്കെ ആകും ഭക്ഷണം കഴിക്കാന് ഉം ഉം എത്തീട്ടില്ല ആള് ആഹ് എല്ലാരും ഒരുമിച്ച് നിന്ന് കഴി മോക്ക് പിന്നെ നേരത്തെ കൊടുക്കും ഓള്ക്ക് വിഷക്കൂലേ അതൊണ്ട് ഓക്ക് നേരത്തെ കൊട്ക്കും ബാക്കി പിന്നെ ഞങ്ങള് ഒന്നിച്ച് തിന്നും
രാവിലെ എന്താ ഉണ്ടാക്കുന്ന്
രാവിലെ എന്താ തീരുമാനിച്ചിട്ടില്ല അത
തലേന്ന് പ്ലാൻ ചെയ്യത്തില്ലേ തലേന്ന് പ്ലാൻ ചെയ്ത് വെക്കത്തില്ലേ
അനുസരിച്ചാണ്
എണീകുമ്പം എന്തു ഉണ്ടാക്കാൻ തോന്നുന്നു അത്ണ്ടാക്കൂല്ലേ
ഉം ഉം രാവിലെ എണീക്കാൻ വൈകിയാല് നിസ്കരിച്ച്ങ്ങാണ്ട് കുറചേരം കിടക്കണാണ് രാവിലെ അപ്പം ചിലപ്പോ നീചാൻ നേരം വയ് വൈകിയാല് അതിനനുസരിച്ള്ള കടി അങ്ങനൊക്കെയാണ്
സിമ്പിൾ ആയിട്ട് തോന്ന്ണതെന്തോ അതങ്ങ് ഉണ്ടാക്കൂല്ലേ മാവിരിപ്പുണ്ടോ അതോ
ഇല്ല ഇല്ല മാവ് അങ്ങനെ താകീകണില്ല്യ
കുട്ടികള് എന്തേലും ഉണ്ടാ
പൊടി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും ഉം എ അത് തീരുമാനിച്ചിട്ടില്ല രാവിലെ ഏ
ഗോതമ്പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ക്കലില്ല സാധാ പുട്ട് മാത്ര ഉണ്ടാക്കലള്ളൂ ഉം പിന്നെ നമ്മളെ മണിക്കടല പുഴങ്ങാറുണ്ട് ആഹ അത്ണ്ടാ ചപ്പാ പ്പാത്തി ദോശ
ഉം ചപ്പാത്തി എന്ന് വെച്ച മെനക്കേടല്ലേ രാവിലെ
കൊ ചപ്പാത്തി എളുപ്പാണ്
പിന്നെ എല്ലാരും പാക്കറ്റ്ല്ലേ ഇപ്പൊ വാങ്ങുന്നെ
ഇവിടെണ്ട് ഞാന്
ഉം പിന്നെ എല്ലാരും ളുപ്പമായി മടി ആയോണ്ട് പാക്കറ്റിലെ ചപ്പാത്തി അതാണ് മേടിക്കാ
കറിയൊക്കെ ഉണ്ടെങ്കില് നമുക്ക് കറി ആവല്ലോ ആ അല്ലെങ്കി പിന്നെ അന്ന് എന്താ കറിയാണ് ചെല കോഴി കറി ഉണ്ടാക്കണ വെച്ചാല് രാവിലെ നേര ഇണ്ടാക്കേണ്ടി വരും അല്ലെങ്കി ഉം അങ്ങനെ എന്തെലുമൊക്കെ ചെയ്യാ അങ്ങനെയൊക്കെയാവുമ്പോഴാ ചിക് ഉണ്ടാക്ക ചപ്പാത്തി കാരണം എന്ത് എന്തെങ്കിലും നല്ലൊരു കറി വേണം ആ ഉം ആ ആ എന്തെങ്കിലും കറി വേണം ചപ്പാത്തിക്ക്
ഉം
നാളെന്താ പരിപാടി രാവിലെ
നാളെ ദോശ
ആ ദോശയും ചട്നിയാ ആ കടല ഗ്രീൻ പീസ് അതോ മറ്റെത് ഗ്രീൻപീ ആ മണിക്കടല ഉം അത് പുഴുക്ക് ഉണ്ടാക്കലുണ്ട് ഞാൻ ചെലപ്പോ രാവിലെ ഉം അല്ലെ രാ അത് ഞാൻ രാവിലക്കൊക്കെ ചെലപ്പോ പുഴുക്കൊക്കെ ഉണ്ടാക്കികാണ് കഴിക്കലുണ്ട് രാവിലെ ചായക്കടി ആ
ഗ്രീൻപീസ് എങ്ങനാ വെക്കുന്നെ കുക്കറിലിട്ട് മൊത്തത്തി വെക്കുവാണോ
ആ പിന്നെ പച്ചമുളകും ഉപ്പും ഒരു കുറച്ചൊരു ഒരു മഞ്ഞപ്പൊടി ഇടാമ് കളറിന് എന്നിട്ട് നല്ലോണം വേവിച്ചിട്ട് അത് നല്ലോണ്ണം ഉടയൂലേ പിന്നെ വേണെങ്കില് ആ അങ്ങനെ ഞമ്മക്ക് കുത്തി അടക്കി ഗ്രേവി ആക്കി കലങ്ങി കുറച്ച് തേങ്ങാപ്പാല് തേങ്ങയൊ പച്ചങ്ങ അങ്ങനെ ഉണ്ടാക്കാം
തെതെ
പിന്നെ വേണെങ്കി മസാലൊക്കെ ചേർത്ത കൊണ്ട് അങ്ങനെ വേറെ വിധം അങ്ങനെ ഉണ്ടാക്കാം പക്ഷെ ഇങ്ങനെ ഇണ്ടാക്കണ പച്ചമുളക് മഞ്ഞപ്പൊടിയ ഇട്ടങ്ങാട് ഉം കൊറച്ച് തേങ്ങ അരച്ച ഭാര്ാണ് ഒന്നുകൊണ്ടിട്ടത് ചപ്പാത്തി പുതിയക്കൊക്കെ ടേസ്റ്റ് ഉം നിങ്ങ അങ്ങനെ ഉണ്ടാക്കല്
ഞങ്ങള്ൾ കുക്കറിില് അത് മാത്രമായിട്ട് മേിക്കും പക്ഷ പച്ചമുളകും അതും കൂടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ കടുവ വേർത്തിട്ട് തേങ്ങേർത്ത് തെറ്റാ പക